ആഹ് ഹലോ
ആഹ് എന്താ
എന്താ നല്ല വർത്താനം എന്താ മോള് വീണ് മോക്ക് എന്തേലും പറ്റീനോ
ഇല്ലില്ല ഒന്നും പറ്റിട്ടൊന്നുമില്ല അത് കളിക്കുന്നതിന് ഇടയിലെ
ആഹ് ശരി എവിടെയാ കളിക്കണ അകത്തോ പുറത്തോ ആഹ് അല്ല ഭയങ്കര വെയിലല്ലേ
ഉം വെയിലും ചൂടും പാമ്പുകളൊക്കെ ആയിട്ട് ആഹ് ഹ് ഹ് ഹാ എവിടെ നോക്കിയാലും പാമ്പല്ലേ
നിങ്ങളെ അവിടെ ഉണ്ടോ പാമ്പ്
ഇവിടെ ഇണ്ട് ചോദിച്ചാ പാമ്പിനെപ്പ നമ്മള് തെരഞ്ഞു നടക്കൂലല്ലോ, നമ്മള് തെരഞ്ഞു വരുമ്പളല്ലേ നമ്മള് കാണുള്ളൂ.
അങ്ങനെയല്ല, അങ്ങനെയല്ല. നമ്മള് പാമ്പ് അപ്പ ഇപ്പ പാമ്പിനെ നമ്മളിപ്പോ നമ്മള് ഒരാളെ കാണേണ്ടാന്ന് വിചാരിച്ച പിന്നെ എപ്പഴും ഒരാളെ കണ്ടുകൊണ്ടിരിക്കുല്ലോ. അതേപോലെ പാമ്പിനെന്ന് പാമ്പിനെന്നെ കണ്ടുകൊണ്ടിരിക്കുവല്ലോ അതുകൊണ്ട് ചോദിച്ചതാ അല്ലാതെ പാമ്പിനെ ഇപ്പ ആരും തെരഞ്ഞ് അങ്ങോട് പോവൂലല്ലോ, ചിരിയൊന്ന് നിർത്ത്.
ഇല്ല ഉം അല്ല ഇവടെ ഞങ്ങളങ്ങനെ കണ്ടിട്ട് അതെ ഞങ്ങളങ്ങനെ കണ്ടി ട്ടൊന്നുല്ല, പക്ഷേ അപ്പം വാട്സആപ്പ് തൊറന്നാലും യൂട്യൂബ് തൊറന്നിലൊക്കെല്ലേ ഇതല്ലേ പാമ്പിന്റെ ആര്.
ഫ്രിഡ്ജ് തൊറന്നാല് വാഷിംഗ് മെഷീൻ തൊറന്നാല് ഏ സി തൊറന്നാല് എല്ലാ തൊറന്നാലും
ആ
അമ്മളന്നെ ചിരിക്കണ്ടേ. എന്താ പറയാ ഇന്നാള് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള വീടിന്റെ ഫ്രണ്ടില് ഒരു പൂച്ച പാമ്പിനെ കൊണ്ടന്ന് ഇട്ട്ന്ന് എന്നിട്ട് പിറ്റേന്ന് മോള് മ മദ്രസ പോകാനും വേണ്ടി വാതില് വാതില് തൊറക്ക ഞാനിങ്ങനെ ഡോറ് ഇങ്ങനെ ലോ ക്ക് തൊറന്ന് കൊടുക്കമേ പറയ ഇന്ന് ഇപ്പ ഇനി എന്താണാവോ പടച്ചോനെ അവിടെ കൊണ്ടു വന്ന് ഇട്ട്
പിറ്റേ ദിവസം കൊണ്ടന്നീനോ?
ഇല്ല, അപ്പോ എന്താ കൊണ്ടു വന്നിട് ട്ട് പറയാ ഈ പൂച്ചകള് പൊറത്തിങ്ങനെ ആ അവിടെ ഇണ്ടാവുമ്പളേ. ഐറ്റങ്ങള് എവിട്ന്ന് എന്ത് കിട്ടിയാലും ഇവിടെ കൊണ്ടുവന്ന് ഇടും. അല്ല വളർത്തുന്ന പൂച്ചകളൊക്കെ ഇണ്ടായിന് അത് പോയില്ലേ ഒക്കെ ചത്തു പോയി.
ആണോ ഞാനവിടെ കണ്ടീന്.
മ് ഇപ്പ ഒരു പ്രാവുണ്ട്, അഞ്ച് താറാവുണ്ട്, മ് ആഹ് അഞ്ച് താറാവുണ്ട്. പ്രാവ് ഉണ്ട് പ്രാവിനെ ഒന്നിനും അയിനൊരു എന ഒരു തോണം തൊണയില്ലായിട്ടെ
ആഹ് ഒരു പ്രാവേള്ളൂ, ഇതൊക്കെ ആരാ നോക്ക പ്രാവിനെക് ക്കെ ആർക്ക ഇപ്പ ഇതിനോടൊക്കെ ഇത്ര താല്പര്യം ഇള്ളത്.
ഹസ്ബൻഡിനാണ് ഞമ്മക്ക് പിന്നെ അമ്മക്ക് അത്രക്കൊരു ഗ്രസ് ക്രെസില്ല. പിന്നെ അതുവല്
ആഹ് ഈ താറാവിന്ക്കെ ആവുമ്പളെ എന്താ മുട്ടൊക്കെ കിട്ടാറുണ്ടോ താറാവിന്റെ.
ആഹ് മുട്ട കിട്ടാറുണ്ട്, ഇപ്പം ഇന്നാള് ഇപ്പോരു അൻ അ അൻപത്. ആ അല്ല ഇപ്പ ആകെ ആ ഇപ്പ കുറച്ചായിട്ടുള്ളൂ ഇടാൻ തൊടങ്ങിട്ട് ഒരയ് അൻപത് മുട്ട കിട്ടിണ്ടാവും.
ആഹ് അപ്പ ഒന്നിന് പത്ത് വെച്ചോ എത്രയാ വര്ണെ.
പത്തി ഇരുപത്തി രണ്ണ്ണം വിറ്റു, ഇനി ഏഹ് പത്ത് രൂപ കടയിൽ കിട്ടും.
ആഹ് ആഹ്
ആഹ് അങ്ങനെ ഏഹ് ഇനിപ്പം എന്താ പറയാ അന്
അയിമന്നര് ആഹ് പറഞ്ഞേനേ.
അതെ എൻ എ എ എന്ന ഏ നെക്സ്റ്റ് വന് മെയ് മാസാവാന എന്നാല് ഏഴാം തീയതി എന്ന് പറയുമ്പോ ഇപ്പ നാളെ മുപ്പത് പിന്നെ എട്ടാമത്തെ ദിസം.
ആഹ് അങ്ങനേം പറയാ.
മ് അങ്ങനെ പറയാൻ കഴിയുള്ളല്ലോ പിന്നെ എങ്ങനെ പറയാ. അല്ല പിന്നെ ഞാൻ എനിക്ക് രണ്ടാം തീയതി പരിപാടി ഇണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേനോ. കൺ മ് ശെനിയാഴ്ച ശെനിയാഴ്ച വയനാട് അപ്പൊ എനിക്ക് അയിനാണ് എനിക്ക് മെറ്റീരിയല് എടുക്കണം ആഹ പോണില്ലന്ന് പറഞ്ഞു അപ്പം ഇന്നലെ അമ്മായിമ്മന്നലെ വിളിച്ചു ഭയങ്കര സോഫ്റ്റ്
ആ
ആഹ
അപ്പൊ പോണം തീരുമാനിച്ചോ
അപ്പൊ പോണം അങ്ങനെയല്ല ഞാന അങ്ങനെ എന്ത പിന്നെ ശരിക്ക
യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ല പ്രെഗ്നന്റ് ആയിരിക്കുന്ന ടൈം ആവുമ്പോൾ
ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഹസ്ബണ്ട് പറഞ്ഞു ഓല് ഒറ്റക്കാവുബോ ഓൽക്കരിതാണല്ലോ അ
അപ്പ പങ്ങന്മാരൊക്കെ കൂടെ ഉണ്ടാവില്ലേ
ആഹാ അത് ഓരോരുത്തർക്ക് ഓരോ വൈബിന അനുസരിച്ചാണ് അതും ഉമ്മിപ്പങ്ങമാരും ഇങ്ങ ഭയങ്കര വൈബായിരിക്കും ആൻ്റ് ഹസ്ബന്റിന്
അതിലെകെ നല്ല ഉഷാരാണ് ഇഞ്ച്പോ ഇമ്മാനകിലും നാത്തൂനൊക്കെ നല്ലഷാറാണ് ചെറിയ നാത്തൂനെകെ ഉഷാറ
ഉം അതല്ല ഞമ്മക്ക്ന്താ വെച്ചാല് എന്താ പറയാ നമ്മള് അല്ല എല്ലാരായിട്ട് പോണത് ആ ഒരു രസം തന്നെയാണ് കേട്ടോ ൻ്റെപെരീന്ന് ഒന്നും അങ്ങനെ കൊടുക്കും അങ്ങനെ പോവലില്ല അപ്പം കൊണ്ടുപോണ നമ്മുക്ക് ഇഷ്ടാണ് ആ അല്ല നമ്മളെ ഹസ്ബൻഡ് നമ്മള് ഒറ്റക്ക് പോകണ്ട് പക്ഷേ ഓലെ പ്രായമായി ഓലെ ആരാ കൊണ്ട പോകാണ് ഞമ്മളെല്ലേ ഉള്ളൂ
അത് ശരിയാണ് അത് ഞാൻ ആലോചിക്കാറുണ്ട് എവിടക്ക് പോകവാണെങ്കിലും മാരെ കൂടെ കൂട്ടുന്നത് നല്ലതാണ് കാരണം അവർക്കും പുറത്ത് പോകന്മാരി ഇപാരി കൂടെ കൊണ്ടുപോണത് എങ്ങോട്ട് ട്രിപ്പ് പോകവാണെങ്കിലും
അതങ്ങനെ കൊണ്ട് പോകാൻ തോന്നണം എന്നുണ്ടെങ്കി നമ്മള് ആ ഒരു നമ്മള് ഒറ്റക്ക് നമ്മള് ഒറ്റക്ക് പോണം ഇവരും പാടെ കൂട്ടി പോണം അപ്പ എന്താ ഭയങ്കര സൗണ്ട്ണ്ട് കേട്ടോ എന്തലും സ്പീക്കർ എന്ത അടച്ചൊക്കെ എന്താച്ചല് ഞാൻ പറഞ്ഞ മനസ്സിലാവാഞ്ഞിറ്റാ എന്താ പറയാ എന്താ വച്ചാ ഏയ് നമ്മളങ്ങനെ നമ്മൾ പോയി നമ്മളിപ്പോ ഹസ്ബൻറും വൈഫും പുറത്തു പോയി വരുമ്പോ അതൊരു വേറൊരുരിത് ആ ഒരു ഇതില് നമ്മള് തിരിച്ച വരുമ്പോൾ നല്ലൊരു സ്വഭാവം കാണിക്കാണെങ്കിൽ നമ്മുക്ക് പിന്നെ ഉമ്മാനിപാടെ കൂട്ടി പോകാൻ തോന്നുള്ളു അല്ലെ അങ്ങനെയല്ലേ അല്ലാതെ തിരിച്ച വരുമ്പോ രണ്ടു ദിവസത്തിന് മിണ്ടാതെ നിക്കും ഇവിടെ രണ്ടീസത്തിന്ന് മുണ്ടൂല അപ്പ പിന്നെ നമ്മുക്കൊന്നും ചെയ്യാൻ പറ്റൂല അങ്ങനെവുബോ നമുക്ക് പിന്നെ കൊണ്ടോ ഞാന് സാധാരണ ഉണ്ടല്ലോ റ്റുറ് പോകുമ്പം ഇന്നിനോട് എന്റെ അസ്മനിനോട് പറയും ഇഞ്ഞും ഉമനെക്കെ കൂട്ടി നമുക്ക് ഒരു സ്ഥലത്ക് പോണട്ടോന്നൊക്കെ പറഞ്ഞ തിരിച്ചു വരി പക്ഷെ വീട്ടിലെത്തുമ്പോ
കോലം മാറൂല്ലേ
കോലം മാറും പിന്നെ ഒന്നും തോന്നൂല പിന്നെ പറയാനും തോന്നൂല പിന്നെ ഏ അങ്ങനെയൊക്കെ നമ്മള് പ്ലാൻ ചെയ്തിനുന്ന് വരെ ആലോചിച്ചു പോവും എന്താ വെച്ചാ അങ്ങനെല്ല കേട്ടോ അങ്ങനെ നല്ല ആൾക്കാരുണ്ട് ഇപ്പഴത്തെ കാലത്ത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ നല്ല കൂട്ടിപ്പടിച്ച് മക്കളെ പോലെ നോകുന്ന കുറെ ആൾകാർ
അങ്ങനത്തെ ബന്തൊന്നുല്ല പക്ഷേ ചെറിയ രീതിയിൽ എന്തേലും ബുദ്ധിമുട്ടാക്കല്
ആശെ അങ്ങനെയല്ല സൗണ്ട് വരണണ്ട് ക്ഷെ എന്താച്ചാല് ഞാന് അല്ലെ നമ്മള് അല്ലെ ഇ പിന്നെങ്ങനെ ആലോയ്ക്കുമ്പോ തോന്നു ഓൽക്കൊക്കെ പ്രായായിന് ചെൽപ്പോ അയിന്റെതായ ബുദ്ധി അതായിരിക്കും കാണിക്കണം ന്ന് വിചാരി കങ്ങനെ വിചാരി
എല്ലാം അയ്നാണോ ഇയ് റെ ശീലെടുക്കണം അടിക്കണം എന്നൊക്കെ പറഞ്ഞത്
ആഹ് അപ്പം അല്ല ഞാനേ അപ്പൊ ഞാൻ ഇന്നലെ അ ആള് വിളിച്ചപ്പ പർഞ്ഞ് എന്താറിയാ മക്ക് പോണ്ടേ മറ്റേ ഞാൻ ഒരു ഒരു അയ്ന്റെ മുന്നെരു കല്യാണത്തിന് പോയപ്പം ആൾക്ക് വലിയ മൂട് ശരി ണ്ടായില അപ്പം ആള് വല്യ ചൊറ അപ്പം അപ്പൊ എനിക്ക് എന്തോ ഒരു മടുപ്പ് അതോണ്ട ഞാൻ പോണില്ലാന്ന് വിചാരിച്ചെ ആ പരിപാടിക്കങ്ങനെ പ്പൊ ഞാൻ പോണില്ലന്ന് വിചാരിച്ച് പഷെ
തൊന്ന് നല്ലേയ്ൽ സംസാരിച്ച അമ്മള് മാറും മ്മുക്കേയ്ന് കഴിയും പക്ഷെ ഓര്ക് അയ്‌ന് കഴിയൂല്ല
ആഹ് അപ്പം അപ്പൊ പിന്നെ വിളിച്ചപ്പോ
എന്നിട്ട് പിന്നെ മ്മക്ക് ഒന്നുടെ കിട്ടണം അപ്പൊ പിന്നെ നമ്മള് വീണ്ടും മാറും
ആഹ് അമ്പനി മാറും യാ ഇത് പ് പിന്ന ഇങ്ങനെണ്ടാഉമ്പോ അമ്മളഅങ്ങനെ തന്നെ പറയാ ക്ഷെ അങ്ങനെയല്ല അപ്പ പിന്നെ വിളിച്ചപ്പന്നോട് പറഞ്ഞു എന്താ ഇ ഈ കല്യാണത്തിന് പോ പ്പോ ഇന്നലെ ഇങ്ങട്ട് വിളിച്ചു അപ്പൊ കല്യാണത്തിന് പോഉണ്ടോന്ന് ചോയ്കു അപ്പൊ ഞാൻ പറഞ്ഞു
നമുക്ണ്ട് കല്യാണത്തിന് പോഹ്ണ്ടൊ ചോയ്ച്ചപ്പോ ഞാൻ പറഞ്ഞു ആഹ് ഇമ്മ എന്താ പറയാ എന്താ പ്പൊ ഞാൻ ടൈറ്റാക്കി സ അമ്മൾ ങ്ങനെ താങ്ങുമ്പളാണ് പ്രശ്നം അമ്മള് കൊറച്ച് ടൈറ്റാക്ക്യാ ആ പ്രശ്നം ഒന്നും ഉണ്ടാവുല്ല അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പോണംന്ന് വിചാരിക്ണ്ട് പക്ഷെ എന്താ അറിയില്ല മ്പേ ഇൻഷുറൻസ്ക്കൊക്കെ അടക്കാനായോണ്ട് ഞ് പൊക്കപ്പാടെ ആകുമ്പോ അങ്ങട്ട് ട്രാവൽ എക്സ്പെൻസ്ണ്ടല്ലോ
ഉം
ഞാൻ പറഞ്ഞേ അങ്ങനെ ആകുമ്പോം ഞ്ഞിഎന്താ അറിയില്ലാന്ന് പറഞ്ഞു അപ്പം ആള് സീറ്റിക്ക്ല്ല ആൾ ഒപ്പിക്കാണ് അപ്പൊ ആള് പറഞ്ഞ് എന്താ ആരൊക്കെ അപ് പ്പന്നോട് ചാരക്കെ പോവ അഞ്ചാൾ പോയിക്കൂടെ പ്പം എഹ് മുത്തച്ചി നാ നാത്തൂന്ണ്ടെന്ന് പറഞ്ഞു അപ്പൊഞാൻ ചോയ്ച്ചി ഇപ്പാന്റെ ഫാമിലി ആണല്ലോ അപ്പൊ ഞാൻ ചോയ്ച്ചി പ്പ പോരുന്നില്ലേ ചോയ്ച്ചി അപ്പം പറഞ്ഞു ഇല്ല ഇപ്പ എന്താ ഇപ് ഇപ്പൊ പോരല് ഉണ്ടാവുല്ല പറഞ്ഞ് ഇപ്പാനോട് ചോയ്ച്ചിട്ട് പോലും ഉണ്ടാവൂല അവിടെ ആഹ് അപ്പം അപ്പൊ ഞാൻ ചോയിച്ചു ഇങ്ങള് പോവ് അപ്പം നിങ്ങളൾ പോരൂലേ അപ്പപറഞ്ഞ് ഇന്ക്ക് ലീവ് ഇട്ടോന്ന് അറിയില്ലാന്നറഞ്ഞ് പിന്നെ പറഞ്ഞ് ആ റോസ് ചുരിദാർ ഇട്ടാ പോരേന്ന് പ്പ ആള് പോആനാ വിചാരിച്ണ്ന്നല്ലെയ്ന്റെ അർത്ഥം അപ്പ ന്നോട് ചോയ്ചു അയ്ന്റെ ഉള്ള്ക്ക്ള്ള കയ്യ്ന്ള്ള എക്സ്റ്റെൻഷന് ണ്ടല്ലോ കയ്യ്ന്റെക്സ്റ്റെൻഷൻ അത് അത് വാണ്ടീന് അന്റെടുത്ത്ണ്ടോന്ന് ചോയ്ച്ചു
ആഹ് ആഹ് മലയാളത്തി പറഞ്ഞാലു ഇൻക്ക് മനസ്സിലാവും
ആഹ് ആടാ അത് ഇത് ഇങ്ങനെ പറഞ്ഞാൽ അപ്പൊ എക്സറ്റൻ അത്ണ്ടോന്ന് ചോയ്ച്ചു അപ്പ ഞാൻ പറഞ്ഞു എന്റെല് വൈറ്റും പിങ്കും ഉണ്ട്ർഞ് ആഹ് ന്നാ അയ്ലൊന്ന് ച്ച് മാണെന്നും പർഞ് വെള്ള റോസും അതുണ്ട് അർഞ് അപ്പം മർഞ്ഞ് ആഹ് എന്നാ എന്താ ആഹ് അത് ഇൻക്ക് വാണംന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ പിന്നെ എന്തോ കൊറെ കഥ പറഞ്ഞപ്പ ഞാന് പ്പൊ ഹസ്ബന്റ് വിളിച്ചയ്ല് പിന്നെ ഞാൻ വെച്ചു അപ്പൊ എന്തായാലും പോരണതില അപ്പം മൂത്തച്ചിനെ മൂത്തച്ഛനിൽ അപ്പ മൂത്തച്ചി പറഞ്ഞീനും മൂത്തച്ഛൻ ഇല്ല ഞാൻ പോരു ല പോരല് ണ്ടാവുലാന്ന് പറഞ്ഞീനു അപ്പം കുട്ടിയൊക്കെള്ളതല്ലേ അപ്പം പിന്നെ ഞാന് അപ് ആപ്പം ഓ ഇമ്മ പറയണത് എന്താ ഓക്ക് പോന്നാല് മുത്തേച്ചി പോന്നോട്ടെ ഏഹ്
ആഹ് ആഹ് ആഹ് ആഹ് ഫുഡ് കഴിക്കാനൊക്കയാണോ? എന്താ ചോറുണ്ട് കറിയുണ്ട് മീൻ പൊരിച്ചത് ഇങ്ങനെ
നെ അതന്നെ ഇപ്പ ചൂ ഇപ്പം ചൂടത്ത് ഭയങ്കര സൗണ്ട് ഇവിടെ മീൻ മീൻകറിയും അല്ല മീൻ മീൻകറിയും മീൻ പൊരിച്ചതും ഒക്കെ തന്നെ അതെ ഇപ്പം ഇപ്പം ഇപ്പ അതേ കഴിക്കാൻ കഴിയുള്ളു ബിരിയാണി ഒന്നും കഴിക്കാൻ കഴിയൂല്ലല്ലോ ഭയങ്കര ചൂടല്ലേ
ഉം ഉം
ചൂടോണ്ട് നി നിക്കാൻ വയ്യാ എന്നാ നീ ഫുഡ് കഴിക്ക് ഫുഡ് കഴിച്ചിട്ട് വിളിക്കട്ടോ
ആഹ് ആഹ് ആഹ് എന്നാ ശരി
കെ ശരി
ഉം ഉം